ഹലോ
ഹലോ, കേൾക്കണുണ്ടോ?
ആഹ് അതെ
മ് എന്താ സുഖണോ
ആ
മം എന്താ ചെയ്യി ഉ ചായകുടിയൊക്കെ കഴിഞ്ഞി ഇപ്പൊ ചോറൊക്കെ വെക്കൽ തുടങ്ങി തണി തീമ വെച്ച്ണ് മഴയാണ് ഭയങ്കര മഴ അയോണ്ട് ണ്ട് ഇനിപ്പോ കോറച്ച് നേരം വൈകി ഭക്ഷണക്കെ ഇണ്ടാക്കാന് ആഹ്
ക്ക് സ്കൂള് ആഹ് സ്കൂൾ ഇല്ലന്ന് സ്കൂളിൽ രാവിലെ ആ തെരക്കാണ്ട്
രാവിലെ ഒരു തെരക്കന്നെയ്ക്കാരം ഓടിപ്പാച്ചിലോണ്ട് ഉം
പിന്നെ ചായുടി ഒക്കെ കഴിഞ്ഞിലെ
ചായുടി കയിഞ്ഞ് അവിടെ എന്തേയ്നി
ഇവിടെന്ന് നൂൽപുട്ട് അവിടെ
ഇവടെ ദോശ ഇവിടുത്തെ സ്ഥിര ഉള്ള ഒരു പണിയ ദോശന്നെ
ആ ഇവിട മോന് ഭയങ്കരഷ്ടം ദോഷേ
ഉം ഇവിടെ ഞ ആ കുട്ടികൊക്കെ മടുപ്പ എന്നും പറയും വെള്ളപ്പം ചുടാ മറ്റേ ചുടാന്ന് പറിം
ഏഹ് ആഹ് അവർക്കെന്നെ ഓരോരോ ആവശ്യങ്ങളാണ് ന്നാ ചോയിക്കണ പോലെ തിന്നു ഇല്ല
അതന്നെ
ആഹ്
എന്ന് പറയും രാവിലെ കറി ഇല്ലഞ്ഞാ ഭയങ്കര യുദ്ധാട്ടോ അല്ലെങ്കി പറി കടലക്കറി ആണങ്കി പറയിം നിക്ക് കടലക്കറി ഇഷ് ടല്ലാന്നറീലേ മീൻകറ്യാ ഇഷ്ടം പറിം പിറ്റേന്ന് മീൻകറി ഇണ്ടാക്കുമ്പോ ഇത് കടല കറ്യ ഇഷ്ട്ടം ഇൻക് മീൻകറിഷ്ടല്ലാറിം.
ആഹ് അതന്നെ ഒക്കെ ഓരോരോ തോന്നലാണേ
മുട്ടക്കറി തീരെ പറ്റൂല. മുട്ടക്കറി തീരെ പറ്റൂല
ഏഹ് മുട്ടക്കറി കൂട്ടൂലാ?
ഉം മുട്ടകറി പറ്റന്നല്ല അത് എന്നുള്ള കറിയാവുമ്പോ പറ്റൂല. എള്പ്പ പണിള്ളെ മുട്ടകളി മുട്ടകറിയാണല്ലോ ഇപ്പ ഏ എടക്കെടക്ക് അതാണ് ഇണ്ടാക്കല്. അപ്പൊ പറിം അപ്പൊ ഇന്ന്പ്പോ ഉം ഇന്ന്പ്പൊ ആ മു മുട്ട കറി ആക്കിയപ്പോ ഞാൻ പറഞ്ഞേ അതെ എന്താറിയോ കോയിടാനേ വിചാര് ച്ചീന്നത് കോയി പറന്ന് വന്ന് ഇതില് മുട്ടട്ടതാണ്. അപ്പൊ മുട്ടക്കറി ആയതാ ഞങ്ങള് കോയിക്കറിയേനു വെച്ചീന് നൊറിം.
എല്ല കുട്ടോളെ പറ്റിക്കാൻ എള്പ്പല്ലോ അതൊക്കെ പറ്റിക്കല്.
കറി ഇണ്ടാക്കേയ്ന് ഞാന് അറിം. എന്തേങ്കിലൊക്കെ പറ്റിച്ചും കുട്ട്യോളെ
ഏഹ് പിന്നെ എന്തെന്ന് ചോറിന്?
ചോറിന് ഇപ്പ ഇമ്മ ചോറ് വെക്ക്ണ്ട് കറിയൊന്നും ചോറൊക്കായ്ന്
ഏഹ് ഇന്ന്പ്പൊ ഭയങ്കര മഴേല്ലേ?
ആഹ് ഇപ്പൊ നിക്ക് മടിയാ അപ്പൊങ്ങനെ ച്ചോരാണ്ട് ഇമ്മാനോടർഞ്ഞു ഞാന് കൊറച്ചയ്ഞ്ഞ്ട്ട് ഇട്ക്കാ ഇമ്മാ നമുക്ക് വർത്താനം പറഞ്ഞ്
വീട്ടിലാ ഹസ്ബൻറിന്റെ വീട്ടിലാ
ആ ഹസ്ബൻഡിന്റെ വീട്ടിലാ അവ ഇമ്മ അന്നച്ചാളോ അത്ത് പോയി െ ഞാന് ചോറും കറി ഉണ്ടാക്കാറ
ആഹ
പപ്പ ചോറൊക്കെ കാക്കിചണമാ പിന്നെ നാത്തൂനുണ്ട് അപ്പൊ നാത്തോൻ പറഞ്ഞഞ് ആ അത് റെസ്റ്റ് എടുത്തോ ഞാന് അക അടിച്ചാരി തുടക്കാന്ന് പറഞ്ഞത് ഇന്ന് ഫ്രീ യാണ് ഉം
ആഹ ശരി
ഉമ്മണ്ടായിരുന്നില്ല ഉ ഒക്കെ ഇണ്ട് മദ്രസൊക്കെ വിട്ട് വന്ന് ഇപ്പൊ കുട്ടികളായിട്ട് ആഹ ഭയങ്കര വിശദാണ്
ആഹ ഇന്ന് രവിലെത്തന്നെ മഴ ഇവിടെ ഞാന് അച്ന്റെ കുട്ടികള് പിന്നെ അമ്മയുമ്മ എളച്ചനും ങ്ങള് ണ്ട
തറവാട്ട് വീട്ടില
ആഹ് അവ ഇവിടെ എല്ലാരും ബിച്ചട്ടന്നെ
ഉ ആഹ
പിന്നെ എവിട ആർക്കുണ്ട്
ഇവിടെയന്ന തറവാട് വീടാണ് ഇമ്മി ഇപ്പിണ്ട് ഒരു എളച്ചണ്ട് മൂത്തച്ചി വേറെ പോയിന് ഒരു നാത്തൂന് പിന്നെ ഞാൻ ഞാൻ വേറെ പോകാൻ വീട്ട് പണില് ആ വീട് പണിയൊക്കെ എടുത്തെ
എ രണ്ടാമത്
ഇളച്ചന്റെ പെൺ ആ ആ ഇളച്ചൻ പെണ്ണ് കെട്ടീട്ട് മാണം
ആഹ കല്യാണം ശരിയായിട്ടില്ലേ
ഉം കല്യാണം ശരിയായിട്ടില അതന്നെ പറഞ്ഞ നോക്ക
ആ ന്നോപ്പ തന്നെയാണ് പോ എല്ലാ ചോദിച്ച ക്കെ പറയ്േന്ന കുട്ടളേ കിട്ടാലല്ലോ കുട്ടികളെ കിട്ടാല്ല കുട്ടികളെ കിട്ടാല്ലല്ലോല്ലേ
ഉം ഉം
ക്കെ എല്ലാരും ചെക അപ്പപടിക്കാണ് അല്ലെങ്കി എന്തെലും ചുറ്റകളിണ്ട് അതൊ കേണ് ഇഞ്ഞിപ്പ ന്താ കാട്ടണ്
ഉ പിന്നെ ഇപ്പൊ കല്യാണം ശരിയാവാൻന്ത പണിന്നല്ലാ നല്ല രാളെ കിട്ടാനാണ് പ്രയാസം എല്ലത്തിന്നും പറ നമ്മള് കല്യാണം ശരിയായിട്ട് കാര്യല്ലല്ലോ ആളെ നല്ലതാവണ്ടേ ഇപ്പത്തെ മക്കളൊന്നും വിശ്വസിക്കാനും കൊള്ളൂല്ല ചെക്കന്മാരായാലും പെമ്പിള്ളേരാണെങ്കിലും ഒക്കെ ഒരു കതെ
ഒക്ക കണക്ക ആണായാലും നന്നും പെണ്ണായാലും നടന്നു.
ഒക്ക കണക്ക രണ്ടാളും കണക്കെന്നെ ഇപ്പ പിന്നെ ഓരോതായിട്ടെ കഞ്ചാവും മറ്റ മ റ്റതും അനമ്മളെ മക്കളൊന്നും അതില് പെടാതിരിക്കട്ടെ പേടിയണേ ഉ ഇപ്പന് ഉ ഇപ്പ ഇന്നലെ എന്റെ മോന് ഇന്നലെ പറയാണ് എൽ കെ ജി ഞങ്ങളെ സ്കൂളിൽ ഒന്നാം ക്ലാസ് പഠിച്ണകുട്ടിുണ്ടല്ലോ നോക്കണ്യപാൻ മസാല കൊണ്ട നീണ്
ആമ്മേ
എന്നിട്ട് ബാഗിലിട്ട്ന്ന് നട്ട് നട്ട് ബേഗിലിട്ട്ണ്ട്പുടിച്ചതാണല്ലോ അപ്പ എഡ്മാശൊക്കെ പിടിച്ച് പോരൻസിനൊക്കെ വിളിച്ച എന തോ നമ്മളെ ഇവടെ ഹിന്ദിക്കാരാ തോന്ന്ണ് ണ്ട്.
ആഹ്
കോളനീൽ താമസിക്ണാലെ ആഹ് ഇന്തിക്കാരെ മക്കളുണ്ടാവൂലേ ആഹ് അങ്ങനെ ചോ തീർത്ത്ന്നതാണ് അപ്പൊ ഓലഹ്ത്തിന് അച്ചന്മാരൊക്കെ അങ്ങനെ കുട്ക്ക് ഇങ്ങനെ പാൻമസാല കഴിക്ക്ണോ ലൈക്കാരെ അപ്പൊ കുട്ട്യേക്ക്ന്നു അറീല്ലല്ലോ
ആ അതന്നെ കുട്ട്യേ ൾക്കൊന്നും അറീലല്ലൊ ആഹ് പ്പാ അവരറിയാതെപ്പ
ആ അമ്മക്ക്അപ്പൊ നമ്മക്ക് പേട്യാണ് കുട്ട്യേൾ ആരും ഒന്നും തന്നാ വാങ്ങിക്കരുത് അറിയലാണ്
ആഹ് അപ്പ ഇ രാസ്യെണ് അവ്ടെ കുട്ട്യേൾകൊടുക്കേ
ആ അതെന്നേണ് പേട്യാണ് ഇപ്പളും പറഞ്ഞൊ ടുക്കല അയിന് ഇപ്പൊ കുട്ട്യേ ഏയ്ന് ചെറ്തും വെല്തൊന്നുല്ല
ഉം ഒക്കെ കൺക്കാണ് പിന്നെ ഞമ്മള് ആരേടേങ്കിലു എന്തേലു മുട്ടായി തെരു എന്താണ് വാങ്ങുമ്പോ വേണ്ടന്നാറു ന്നറ്യണേ
താന്നെ എന്നും പ്രതീക്ഷിക്കലാണെ ഇപ്പ മഴയാതൊണ്ടെന്നെ ഇപ്പം രോഗ ശിഗല്ലെം മറ്റെതും മറ് ശും എപ്പോളും പയലേ എപ്പളും കയ്യ് കഴികണം ഭക്ഷണം കഴി ക്ക്മ്പം ഒക്കെ പറ്ഞ്ഞൊട്ക്കണം കുട്ട്യേളോട് കുട്ടികളൊന്ന് വന്ത് കേക്ക് ക്കാനാ നമ്മള് ഇങ്ങെ ഉപദേശിക്കാന്നല്ലാതെ മേക്സിമം ഉപദേശം നല്ലോണം ഇണ്ട് പക്ഷെ ഓല്നിറവേറ്റി തരണംന്നു ള്ളൊ ള്ളൂ
അവർക്ക് എന്താ വാറ് കൊറേ കളിക്കണം നടക്കണം അവരെ പ്രായപ്പതല്ലേ ഞങ്ങക്ക് ഇപ്പം എന്താ ഏതാന്നൊന്നു അറിലല്ലോ
ഉം
പിന്നേ ങ്ങ് മീനൊക്കെ വാങ്ങ്യൊ ചോറ്ന്
മിനൊന്നും വന്നിട്ടില്ലപ്പം ഇന്ന്പ്പം മഴ ആയോണ്ടാണാവം എല്ലാ സമയും പരു ഈ സമയായ വേരലുണ്ടായിനി ആഹ് ഇന്നലല്ല വെയിനു ഇന്നപ്പം മയോണ്ട് മഴയാ
പെയ്യണേ അങ്ങന പെയ്യണേ പെയ്യും പെത്കൂടെക്കും എന്നാലും ഇപ്രാശ്യം പെയ്തി നിങ്ങടെ ഇവിടിപ്പാ ആ ജപ്പാവെള്ളോള്ളോണ്ടേ അയില് വരുല്ലോ
ഇവടെ കെണറില്ലാത്തോണ്ടേ തറവാട്ടില് കെണറുണ്ട് അയിന്നാണ് വലിക്കല് ഉം ആഹ് അപ്പോ പിന്നെ പൈപ്പേള്ളണ്ട് പൈപ്പ പ്പേള്ള അതിന് തോന്ന്യ മാതിര്യ മ്മക്ക് ആവശ്യംണ്ടാവുമ്പോ വരൂല്ല
ആഹ് ജപ്പനാ
അതാ ഇവട്ന്ന്
ആഹ് പ പഞ്ചായത്തോ
പഞ്ചായത്ത്
ഏഹ് അത് വന്നാ വന്നുല്ലേ പറയാൻ പറ്റുള്ളൂ
അത് അങ്ങനെയാണ് ഒര് അമ്മക്ക് ആവശ്യം വന്നല്ല് ഇപ്പോ വേനൽക്കൊക്കെ വെള്ളത്തിന് പറ്റും ബുദ്ധിമുട്ട് ണ്ടാകുമ്പോ വരില്ല അല്ലെങ്കി എവിടെയെങ്കിലും പൊട്ടുണ്ടെങ്കില് നന്നാക്കൂലാ കൊറേ ടൈം ആവും
ഉം അതക്ക വള്ളല്ലാതെ ഉം ഞങ്ങളത് വിടെ ഇവിടെ എന്താണ് അല്ല ഞാൻ ഞങ്ങളില്ലാത്ത സമയത്ത് ഇവിടെ ഒരു വേറെത്തെ വീട് വടെ സ്ഥല ത്ത് വെച്ചതാണെ അപ്പോ ഇവിടെ വെള്ളൊന്നും ഇല്ലേരുന്നു എന്നിട്ട് ഞങ്ങള് പൈസൊട്ത്തടിക്കാരുന്നു വെള്ളം
ഉം പൈസ എടുത്ത് പെരുന്നാളിനൊക്കെ കുടുങ്ങീനി ഞങ്ങള്ട്ടോ വള്ളുംല്ല ഒക്കപാടെ ആം ഉം ന്ന്ട്ട് പിന്നെ പൈസക്ക് ഉം
ഞങ്ങള് പൈസ എടു മുന്നൂറ്റ് നാപ്പത് മുന്നൂറ്റയ്മ്പർപ്യ നാനൂറ്റി അയ്മ്പ പൈസ ഒരു ടാങ്ക് വെള്ളഅടിക്കും. പൈസ കൊടുത്തിട്ട് ത്ത് പ്പഴ കൊഴ ക്കിണറ് കുത്തി ഇപ്പഴള്ള
തെ എല്ലാത്തിനും ആവശ്യം തന്നെല്ലേ അഹ്
വെള്ളം എത്ര വെള്ളം വേണം
പിന്നെ കുറെ ആള് ലോട്ത്ത് പറിംമാണ്ട പിന്നെ കുട്ട്യേളല്ലേ കുട്ട്യേള് ബാത്റൂം പോയാലുള്ള വെള്ളം ന്നായട്ട് തൊറന്നിട്ട് എന്ത്ന്നേ വ അള്ളല്ലട്ടെ വിടെന്ന് പറഞ്ഞി ട്ട് കാര്യല്ല ഓരോട് പറഞ്ഞിട്ട ന്താ കാ
ആഹ് ആരോടൊങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല്യ ആര്ക് റ്റ് കയ്യെകാനും കാലെകാനും ന്ന് വേണം. അവർക്ക് കൊണ്ടെന്ന് നർക്കണംന്നും അവർക്ക് അറിയണ്ട. അവര് അവരെ ഇഷ്ടത്തിന് എടുക്കും
പിന്നെരെളെ എ ഇളച്ചനുണ്ട് ഓന് എത്രോ ബക്കറ്റ് വെള്ളം മാണം കാന് ഒരു ടാങ്ക് വള്ളം മാണം പറിം ഞങ്ങള് ബാത്റും കാണ്ട് പോയാ പിന്നെ ഒരു ട്ടേങ്ക് വള്ളം കണക്കാ അപ്പൊ വെള്ളം ഇല്ലാത്ത ടൈം മ്പ റി കൊളത്ത് പോയിക്കോ ജ് കൊളത്ത് കൊയ്ക്കോ കുളിച്ചാന് റിം. ഓന് കൊർച്ച് ഒസ് വാസ് ല്ലാക്കണം. ഉം കൊർച്ച് ഒസ് വുള്ള ആളാണേ. കുളിച്ചാലും കുളിച്ചാലും വൃത്തി പോരാന്ന തോന്നലാ ഓന്
ആഹ് അയിനൊക്കെ പ്പത്ര വെള്ളം വേണം അങ്ങനെ കുളിക്കണെങ്കിലൊക്കെ
ഉം നമ്മളൊക്കെ രാവിലെ തന്നെ കുട്ട്യേളെ കുളിപ്പിച്ചാണെങ്കി വക്ക നേരത്തെ പോയി ബാത്റൂമ് ഇതാക്കലാ അല്ലെങ്കിൽ ഓൻ കേറിയാ പിന്നെ വേറെ ആർക്കും കേറാൻ പയില്ല
ഏഹ് അത് ഏഹ് അവടെങ്ങനെ കാത്തിക്കണല്ലേ
ഉം
മദ്രസ ഇനിയിപ്പോ നാളെ ആണ് നാളെ സ്കൂൾ ഉണ്ടല്ലോ.
ഉം ഹുസ്ബൻഡ് ഒക്കെ വന്നാലും ഒരുദിവസം എത്രായിട്ട് പള്ളിക്ക് പോവാൻ നേരം ഉണ്ടേല്. നേരം വൈകിന് അയിന്റെ ഇടല് ഇവന് കുളിക്കാണ് കയ്യ്ണന്നല്ല. അവസാനം എന്താണ്ടി എന്താട്ടീ ഹുസ്ബൻഡ്. വാതിലോട് ഇങ്ങനെ എടുത്തച്ചന്. വാതില് മറ്റേ ഇരുമ്പിന്റെ വാതിലെ കൊ പൂട്ടും മേൽ അമുക്കുക ആഹ് കുളത്തോടൊക്കെ വാതില് കിടന്നോട്ടെ ഇറങ്ങി പോണത്.
പിന്നെ എന്താ അത്ര വിചാരിച്ചിട്ട് ആൾക്കാര് അത് കാത്ത് നിക്കണ്.
ആഹ് അതൊക്കെ ഒരുകാലം. ഉം എന്നാ ശരി എന്നാ ആയിക്കോട്ടെ ഉം.